ലോ
ഹലോ
ആഹ ആ പറഞ്ഞോ എന്തുണ്ട് വിശേഷം
ഓ എന്തോന്ന് വിശേഷം ഇവിടെ ഇങ്ങെ ഇരിക്കുന്നു
ഇങ്ങനെ ഇരിക്കുവവാാണ് എന്താ ന്തെക്കെണ്ട് ചൊ എല്ലാം റെഡിയായൊ രാ പ്രത്യേക ഫുഡൊക്കെ റെഡിയയോ
ആഹ് ഫുഡ് ആ അമ്മ ഫുഡ്ഡ് ഉണ്ടാക്കുന്നു
ഇട്ണ്ടാക്ക എന്തോ ഫുഡ്ഡാ
പ്പാത്തി ചിക്കൻ എറച്ചിക്കറി
എരച്ചിക്കറി ഞങ്ങക്ക് ഇവിട കൊഞ്ചാ കൊഞ്ച് കറീം ചപ്പാത്തിയും
ചപ്പാത്തിയും ആ ഹാഹാ എവിട്ന്ന് കിട്ടി കൊഞ്ച്
ഓ ഞങ്ങള് ഹോസ്പിറ്റെല് പോയിച്ചിരി കൊഞ്ചൊക്ക മേടിച്ച്
ആണോ ആ ആഹ് ഇപ്പ ട്രോളിങ് ഇല്ലയോ മത്തിക്കൊക്കെ കിലോയ് ഇരുന്നൂറ് രൂപ
ഇരുന്നൂറൊന്നും അല്ല നാണ്ണൂറ് നാണ്ണൂറാണ് വെല ആ നാ അര കിലോക്കാണ് ഇരുന്നൂറ് ട്രോളിങ് അല്ലേ ട്രോളിങ് ആ സിറ്റി പോയിച്ചിട്ട് കൊഞ്ച അതാരാ ക്ക് അര കിലോക്ക് മുന്നൂറ് രൂപ അര കിലോ നൂറ്റമ്പത് ഭയങ്കര വെലെയ ഉം അത് കറി വെച്ചോണ്ടിരിക്കുവാ
ആ ഉം ഉം മക്കളൊക്കെ എന്തിയെ
മക്കളൊക്കെ ഒരാള് പഠിക്കുന്ന് ഒരാള് ഫോണിൽ കുത്തിക്കോണ്ടിരിക്കുന്ന് ഒരാള് പഠിക്കുന്ന്
ആ ഹാ
ഉം ഒരാക്ക് എപ്പഴും അങ്ങ് ഫോൺ വിളിയാ ഫോണ് തന്നെ മിസ് യൂസ് ചെയ്യുവ ഓരോ കൊച്ചുങ്ങള് ചെയ്യാനാ കൊറോണ സമയത്ത് ഫോൺ വന്നത് എല്ലാർക്കും പണിയായി
ആന്ന് എനിക്ക് ആഹ് ഓ എന്തേലും ആ ഒക്ക പഠിക്കാ ഒള്ള ആയിരിക്കും
ഉം അത്യാവിശ്യം പഠിക്കുന്നതിന് കൊഴ അല്ല ഫോൺ മിസ് യൂസ് ചെയ്താലേ അത് പിന്നെ പഠിത്തത്തിനോടുള്ള താൽ
ത പ്പഴത്തെ പുള്ളാര് എല്ലാം പറയാൻ പറ്റും
ഉം
ഉ സീരിയലൊന്നും കാണത്തൊന്നില്ല
ഓ സീരിയല് കാണാൻ സമയമില്ല കറി വെച്ചുകൊണ്ടിരിക്കുന്ന ജോലിക്ക് പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ
ആഹ ആ മഴയൊ ആ മഴയൊക്കെ ഉണ്ടായിുന്നോ വെ
ആഹ മഴയുണ്ട് മഴയ എപ്പ തോന്ന ഉം
ആ വീട്ടില അമ്മക്ക് എങ്ങനെുണ്ട്
ആഹ അമ്മക്ക് കൊഴപ്പുല്ല അങ്ങനെ പോണ്
ഉം കണ്ണിനൊക്കെ എങ്ങനുണ്ട്
ആഹ കണ്ണിന് കൊഴ കൊഴപ്പൊന്നുല്ല കൊഴപ്പൊന്നുല്ല സർജറിയ ഒക്കെ വേണോന്ന് പറയുന്നു എന്തോന്നാ അറിയത്തില്ല ഉ ഉം
ഉം ഉം ഒര അക്കച്ചിക്ക് എന്തോ ഏതാ അല്ല അവിടത്തെ ഒരു വെല്ലിയമ്മക്ക് മുട്ട് മാറ്റി വെച്ച് അവർക്ക അങ്ങനുണ്ട്
മുട്ട് മാറ്റി വെച്ചകാര്യൊന്നും പറഞ്ഞിട്ടില്ല ഞാന്
അല്ല വേ അവിടെ അല്ല വേറൊരു വെല്ലിയമ്മക്ക് വേറെ അപ്പച്ചിക്ക് എങ്ങാണ്ട് മുട്ടം കൊണ്ട് മാറ്റി
കുഴപ്പൊന്നുല്ല അവർക്കർക്കും കുഴപ്പമൊന്നുല്ല ഉം
ആ മോന കണ്ടായിര്ന്ന്
ഉം
ഉ വൈകിട്ട് അങ്ങോട്ട് പൊറത്തോട്ടറങ്ങിയപ്പൊ
ഉം
ഉം
പിന്നെ പിന്നെ എന്താ ഉണ്ട്
ഓ എന്ത്വ പൊറത്തു പോയാലങ്ങ് മഴയാ
ഉം
ഉം
മഴയാ എല്ലാടും മഴയാ മഴയിപ്പം തോന്നുനിക്കുന്നു കാറ്റും മഴയും ആ അല്ലാത്തടത്തൊക്കെ വീടിന്റെ മണ്ടയ്ക്കോട്ട് വൃക്ഷങ്ങള് വീണ് വീടെല്ലാം ഇടിഞ്ഞ് നാശവായി രിക്കുന്ന ഉം തങ്ങും വല്യ കൊഴപ്പങ്ങളൊന്നു ഇല്ല
ഉം പിന്നെ എന്നും തീരാലയും പഴയെ
ആ മഴേണ് - തീരണെങ്കില് ജ് ജൂൺ പകുതി ജൂൺ ജൂലൈെ ക്കെ ആവണം
ഉം വെയിലാണെങ്കി അങ്ങ് ഭയങ്കര വെയില് മഴയാന്നെങ്കി ഭയങ്കര മഴീ
മ്മ്
ഉം എന്തോ ചെയ്യാനാ
മ്മ് അങ്ങനൊക്കെരിക്കുന്നു
ഉം
പിന്നെ വേറെന്തോണ്ട് സിനിമയൊക്കെ കാണാൻ പോവോ ദൃശ്യൊക്കെ കണ്ടോ
ഓ സിനിമയൊക്കെ കാണാൻ എവിടുന്നാ ഓ അതൊന്നും അത്രന്നാ എനിക്ക് കണ്ടവരൊക്കെ പറഞ്ഞു വല്യതൊന്നു കണ്ടവര് നല്ലതാ പറഞ്ഞു എനിക്കങ്ങനെ കാണാനൊന്നും തോന്നിയില്ല ഇപ്പൊ പിന്നെ കൊറെ സിനിമ ഇറങ്ങുന്നുണ്ടല്ലോ
ഉം
കൊറെേ ഫോണിൽ എടുത്തിട്ടിട്ടൊണ്ട് കാണാൻ എവിടുന്നാ സമയം ആഴ്ചകളായി കൊറെ പ്പ സിനിമയെടുത്തിട്ടിട്ട-ഒ - ട്ടയെവിട്ന്നാ സമയം കാണാൻ
ഉ ശരി പിന്നെ ഉം ന്നെ കുളിയൊക്കെ കഴിഞ്ഞോ
ഓ കുളിയൊക്കെ രാവിലെ കഴിഞ്ഞു ഇനിയിപ്പോ വൈകിട്ട് ഇനിയിപ്പോ മ ഴയും തണുപ്പുവൊക്കെയല്ലി
ഓ ശരി
ഉം പറ തുണിയും കഴുകിട്ട് അതായിരിട്ട് ഒണങ്ങിയതു ഇല്ല എല്ലാം കൂടി കൂട്ടി അവിടെ ഇട്ടിട്ടൊണ്ട്
ഉം ഉം
ഉം
പിന്നെ
പിന്നെന്താ
പിന്നെ പഠിത്തൊക്കെ എങ്ങനെ പോന്ന
ഓ ജോലിക്ക് കേറിയില്ലേ ഇപ്പൊ ജോ ഇപ്പം ട്രെയിനിങ്ങിന് ട്രെയിനിങ്ങിന് കേറി ഇപ്പം ആ കൊഴപ്പമില്ല നേരത്തേനെക്കാട്ടി ഇപ്പം ആശുപത്രിയിൽ അവര് നമ്മളെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്
ഉം
നേരത്തെേ നമ്മളെ കൊണ്ട് ഒന്നും ചെയയിപ്പിക്കത്തില്ലായിരുന്നു അങ്ങനെ ടീച്ചർമാരോട് പറഞ്ഞ് അവിടു ഇത്തെ സാറിനോട് സംസാരിച്ച് സാറ് പറഞ്ഞപ്പോ അവിടെ മത്തുള്ള സിസ്റ്റർമാരോട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണം ഇപ്പ എല്ലാം ചെയ്യാൻ തരുന്നിട്ട് നല്ല നല്ല സിസ്റ്റർമാരാനെൽ സൂചികുത്താനും തരും ഉ
പിന്നെ
വൈകിട്ടൊന്ന് മുടി വെട്ടാൻ പോയി അവിടെ ചെന്നപ്പോ ഞാൻ പറഞ്ഞ ഒത്തിരി മുടി മുറിക്കണ്ട മുടി പൊക്കി കെട്ടി വെക്കണംന്ന് പറഞ്ഞപ്പോഴേ അവര് ചോയിച്ചു നേഴ്സ് ആണല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ ആ
ഉ ശരി
ഉം
പിന്നെ പിന്നെ വേറെന്ത ഇപ്പോണ്ടോ മഴയുണ്ടോ ഇപ്പൊ
ഓ ഇപ്പം മഴ തോർന്നിൽകുന്നു വൈകീട്ടൊക്കെ നല്ല മഴയ പുന്നാലി എല്ല ഒരു മഴയും പെയ്യും വെയിലു ആവും അതാ ഉ അതാ മഴ വരുന്ന അറിയാൻ പോലും പറ്റത്തില്ല ബട്ട്
ഉ ഉം ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെ ഇല്ലയോ ഇപ്പൊ കർക്കിട ഇടവം കഴിഞ്ഞ് ഇടവം വിദിനം ഒക്കെ കഴിയണം മഴയൊക്കെ മാറണണ്ട് ഉം
കാപ്പുറത്തഴ മഴയായിരിക്കും
ഉം
തുണിവെല്ലാം കഴുകിയിട്ടാ മൊത്തം വെയിലും കഴുകിയിട്ടില്ലെങ്കിൽ അ കഴുകിയിട്ടാ മൊത്തം മഴ കഴുകിയിട്ടില്ലെങ്കി വെയിലും
ഉം
ഒഉം ഒന്നും വിശ്വസിക്കാൻ പറ്റ
ഉം അത് ശരി ഉം
ഉം
പിന്നെ എല്ലാവർക്കും സുഖവാന്നോ
ആഹ് സുഖ സുഖ അവിടോ
ആഹ് ഇവിടെ എല്ലാർക്കും സുഖാ ആണ്.
ഞാൻ നിക്കുന്ന ഹോസ്സ് റ്റലി വീണ്ടും മരപ്പെട്ടി കേറി മേളിത്ത നിലയില്. ഉം അത് ഈയടക്ക് പിന്നെ കേറി ഇന്നാൾക്ക് രണ്ടെണ്ണം കേറി ച ഇട്ത്ത് കളഞ്ഞത പിന്നെ ഇപ്പൊ പിന്നെ കേയറിരിക്കുന്നയിനാത്ത് ഏതുവഴി കേയറുന്നോ എന്തോ
ഉം അത് ശരി
ഉം
ഉം മരപ്പെട്ടി ചത്ത് കിടന്നാ പിന്നെ ഉ അണുക്കള് കേറത്തില്ലേ
ആ അത് പക്ഷെ താമസം ഇല്ലാത്ത നിലയുടെ മേള മേളിത്തെ നിലയില ആ അതിപ്പോ ക്ലീനിങ്ങിന് എല്ലാവരും എന്നും കേറുന്നത് കൊണ്ട് കാണുന്നു
ഉം
ആഹ്
അത് ശരി ഉം
അത് അല്ലെങ്കി അത് അറിയത്തൂല്ല സ്മെല്ല് നാറ്റം വന്ന് കഴിയുമ്പോഴേ അല്ലേ പിന്നെ അറിയുന്നുണ്ടോ
ഉം ഉം
ഉം
ഉം ശരി ഉം പിന്നെ രാത്രിലെന്താ ചപ്പാത്തിയാണോ
ആഹ് ചപ്പാത്തി ഉണ്ടന്നൊക്കെ ഉണ്ടാക്കാന്നൊക്കെ വിചാരിക്കുന്നു.
ഉം
ഉം
അതാ ഉ അതാ ഇറച്ചിക്കറി ഇറച്ചിക്കറിയുണ്ടാ അതാ ചോറൊന്നും ആർക്കും തിന്നാനൊന്നും വയ്യ ച്ചീ ചപ്പാത്തിയാവുമ്പോൾ അങ്ങനെ തിന്നോള്ളൂ അല്ലേ അല്ല അതാ
ഉം ശരി
ഉം
പിന്നെ പിന്നെ വേറെന്തോ ഉണ്ട്
ഓ വേറെ എങ്ങനെ ഇരിക്കുന്ന് ആരോഗ്യക്കെ എങ്ങനുണ്ട്
ഓ ആരോഗ്യം കാലൊക്കെ ഭയങ്കര വേദനയാ കാല് വേദനയും ഏ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാ ഡോക്ടറെ കാണിക്കണം
ആഹ അതെ ഇടയ്ക്കിടക്ക് പരിശോധിക്കണം നമ്മുടെ രക്തംഒക്കെ പരീശോ - ദിക്കണം
ആ ഉം നാളേപോയി ടെസ്റ്റ്‌ ചെയ്യാനുണ്ട് ഡോക്ടറെ ഒന്ന് കാണിക്കണം എന്ത് വാന്നാ കൊളസ്ട്രോളും ഷുഗറൊക്കെ ഉണ്ട് അതുകൊണ്ടൊന്ന് നോക്കണം
ഷുഗറും ഉണ്ടോ
മു അല്ല ഷുഗറും ഷുഗറ് കുറവാണ് കൊളസ്ട്രോളും ബി പിയ ഒക്കെ കൂടുതൽ നി എനിക്കുവ
ആ അത് അങ്ങനുള്ളവര് ഇടക്കിടക്ക് പോയി നോക്കണം പോയിട്ടില്ലെ ഇങ്ങനെ
ആ ശരി
ഏ ന്താ
അല്ല ഇടക്കിടയ്ക്ക് എല്ലാം പരിശോധിക്കണ എ നമ്മള് ഇപ്പൊ ഒരു വട്ടം ഇപ്പം നോക്കി കുറഞ്ഞന്ന് പറഞ്ഞ് പിന്നെ നോക്കാരിക്കരുത് അത് അതൊരു ദിനംപ്രതി അങ്ങനെ എല്ലാ മാസവും ഒരു കൃത്യ ഒരു ഡേറ്റ് വെച്ച് നോക്കണം
ആ
വെയിറ്റ് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ?
ആ
ഉം
എന്നാ ശെരി വെച്ചേക്കട്ടെ ഡാ മീൻകറി അടപ്പെരിക്കുന്നു കറി നോക്കട്ടെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ